ആ
എന്തൊക്കെ വിശേഷം സുഖാണോ
ആഹ് സുഖം
ഭക്ഷണൊക്കെ കഴിച്ചോ
ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല കെടക്കാണ്.
ആ ഉറങ്ങാൻ കിടന്നാണോ? ഉച്ചമായയക്കത്തിലാണോ?
അല്ലല്ലാ മോനെ ഒറക്കാൻ വേണ്ടിയെ
ആ മോന് ഒറങ്ങിയോ ന്നിട്ട്
ആ അലവറ
കുളിയൊക്കെ കഴിഞ്ഞോ
ആ കുളികഴഞ്ഞി
ആ എന്താ ചോറിന് കറിയൊക്കെ
ചോറിങ്ങ മീൻ കറി ഉം പ്രത്യേകി കറിയൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ രാവിലത്തെ മുട്ടൊക്കെറി യിരിക്കുന്നുണ്ട്
ആ
അവിടത്തെ ഭക്ഷണം കഴിച്ചാ
ഇല്ല ഭക്ഷണം കഴിച്ചില്ല കുളിച്ചിട്ട് കഴിക്കണം കുളിയൊക്കെ കഴിഞ്ഞതാണോ നിങ്ങള
ആ എന്റെ കുളിഒക്കെ കഴിഞ്ഞ്
ആ പണിയൊക്കെ പെട്ടെന്ന് തീരോ
ആക്ക പഞ്ഞൽ അങ്ങനതീന്നല്ല അതെപ്പ അതെ എ
ഏ
പതിയെ പതിയെ. എടുക്കുവരോ അന്ന്
ആ
കരണ്ട് ഇല്ല എവിടാ കരണ്ടി ആയിട്ട
ഏ കറണ്ട്ല്ലേ മഴുണ്ടായിരുന്ന അങ്ങോട്ട്
മഴ മഴക്കാറ് ഉണ്ടായിൻ ചെളങ്ങി ചെളങ്ങ പെയ്യറഞ്ഞ ആഴ
ആ ഇന്നലെ മഴ ഉണ്ടായോ
ഇന്നലെ ഇല്ല
ഏ....
ആടെല്ലാരരുന്നു മത
ഇല്ല ഇന്നോലും വഴ ഉണ്ടായില്ല
ഉം
പിന്നെ
പിന്നെ അവിടെ ആരോക്കെ ഉണ്ട്
ഏ
കുട്ടികളുണ്ടോ
കുട്ടികളും കളിക്കാം
ആണല്ലേ എന്ത് കുട്ടിയ
എങ്ങനെ
വല്യ കുട്ടികള
ഒമ്പത് മാസം
ആല്ലിയല്ല
ഏ
കുഞ്ഞി വാവ ആണല്ലോ
ആ...... പിന്നെ എന്തൊക്കെയാണ് വിശേഷം
പിന്ന ടിപ്പ പോയിട്ടില്ല ഇല്ല ഉം
ഏ.....
ട്രിപ്പ് പോയി ഇന്നതാ
ആ
ഓ പോ പോ
ദൂരെ എവിടെയും പോയിരുന്നോ
ദൂരെ ഇപ്പൊന്നും പോയീല പണ്ടെങ്ങാണ്ട് പോയതാണ് പിന്നെ പോയിട്ടില്ല
ആഹ പിന്നെ എന്തൊക്കെയാണ്
ഇപ്പൊ വെക്കേഷൻ ഒക്കെയായ സ്ഥിതിക്ക് ഏടെ പോയോ
ഇല്ല പോയില്ല പോനൊരു ചാൻസ്ട്ടില്ല
ആഹ
ഉം
വേറെന്തൊക്കാണ്
വേറെ
പഠിക്കേണ്ടോ
ഇല്ല ഒരു കുട്ടിയുള്ളൂ
എങ്ങനെയാ
ഒരാളോള്ളൂ കുട്ടികളായിറ്റ്
എങ്ങനെ
കുട്ടിയുള്ള കുഞ്ഞോണ്ടോ മക്കള്
രണ്ട് കുട്ടികളുണ്ട് ഒരാള് ഒന്നാം ക്ലാസ്സിലും ഒരാള് ഒമ്പത് മാസം
ആഹ
ഉം
ആ സ്കൂളോകെ തൊറക്കാറായില്ലേ
ആഹ അതെ സ്കൂളിലേക്ക്ള്ള ബേഗും സാനങ്ങളൊക്കെ വാങ്ങണ്ടേ
ആഹ
പിന്നെ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യോ
ആഹ കൃഷി ആ ചെയ്തിട്ട്ണ്ട് തക്കാളി മുളക് ഒക്കെ വെച്ചിട്ടുണ്ട്
ആഹ് കായിണ്ടാവല്ണ്ടോ
ആഹ പിന്നെ ഈ ഭയങ്കര വെയിലല്ലേ ചെലെതൊക്കെ ചീത്തായി വാടിപ്പോയി പി
ആഹ് ആഹ
കുറേ വച്ചിട്ടുണ്ടായി
ങാഹ പിന്നെ
ങ്ങനെ യാത്രയ്യാനൊക്കി ഷ്ടാണോ
ആഹ യാത്രയ്യാനൊക്കെ ഇഷ്ട
നൈറ്റ് ഡ്രൈവ് ഒക്കെ പോയിനോ എപ്പളെങ്കിലും
ഓ
നൈറ്റ് ഡ്രൈവായിട്ടൊക്കെ പോയിറ്റ്ണ്ടോ രാത്രി
എ എ
എങ്ങനെയാ
അങ്ങനെ പോയ്റ്റ്ല്ല
ആഹ
ഉം അതെ ഇയാളെ നമ്പറില്ലെ എന്നോട് എന്റെ ഫ്രണ്ട് ചോദിച്ചിട്ട് കൊട്ത്തിട്ട്ണ്ട്ട്ടാ
ആഹ ഓക്കെ ഓക്കേ.
ഉം
പിന്നെ നിങ്ങള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒറങ്ങല്ണ്ടോ?
ആ കുളി കൈഞ്ഞ്ട്ട് ഫോണ് നോക്കിങ്ങനെ ഇരിക്കും ഒറങ്ങില്ല.
ആഹ. പിന്നെ സോഷ്യൽ മീഡീയലൊക്കെണ്ടോ?
സോഷ്യൽ മീഡിയയില് ഈ മാത്രംല്ലണ്ട്. ബില്ലൊന്നുല്ല. ഫേസ്ബുക്ക് ഇൻസ്റ്റ അതിലൊന്നുല്ല.
ആണോ.
ഉം.
പിന്നെ എന്തൊക്കേണ്
പിന്നെ ലാലാ. ഇനി എപ്പിനെ ഭക്ഷണം കഴിക്കുന്നൊതക്കാ ഓ.
കുളിക്കണം. എന്നിട്ട് എനിക്ക് മോളെ കുളിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അവളെ ഉറക്കി കൊടുത്തിട്ട്, കഴിച്ചാലെ ശരിയാവുള്ളു. അല്ലെ പിന്നെ കഴിക്കുന്നന്റെ എടേല് ഇങ്ങനെ എട കിടേ വന്നോണ്ട്ക്കേണ്ട്യരും.
ആഹ ഇനി എപ്പ ചെയ്യാനാ.
അതൊക്കെ ന്ന് കയും ഹ ഹ ഹ.
ഉ ഹും
ഉം. നിങ്ങള് ഭക്ഷണം കഴിച്ചില്ലല്ലോ.
ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല. ഞാനും ഈ ഉമ്മാൻ്റെ കൂടെ കഴിക്കൊള്ളൂ.
ഏ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ട്രിപ്പ് പോയീണ്ടാ എപ്പളെങ്കിലും.
ഇല്ല ട്രിപ്പ് അങ്ങനെ ദൂരത്തെക്കൊന്നും പോയില്ല. ഈ ഈ മാസം ലാസ്റ്റ് എൻ്റെ മോൻ്റെ ബർത്തഡേണ്. അതിനുവേണ്ടി പെരുന്നാളൊക്കെല്ലേ വരണത്. പെരുന്നാള് ആ ഈടെ അടുത്തെങ്ങാനും വെല്ല പാർക്കി പോവാന്നൊക്കെ വിചാരിക്കണണ്ട്.
ആ ഡ്രസ്സൊക്കെ എടുത്ത പെരുന്നാളിന്.
ആ പെരുന്നാളിന് ഡ്രസ്സ് എടുത്ത്.
എന്തായെടുത്തെ ചുരിദാറോ?
എനിക്ക് ഒന്നും മേടിച്ചിട്ടില്ല. കടയിൽ പോയിട്ട് ഒന്നും അങ്ങനെ കിട്ടീല്ല. ഇപ്പൊ യൂണിഫോം ഫോമ് തെരക്കിലല്ലേ, തെരക്കല്ലേ അപ്പാ എനിക്ക് പറ്റിയതൊന്നും ഉണ്ടാവില്ല.
ആ മോഡേൺ ഡ്രസ്സ് ഒക്കെ ഇടോ?
ആ മോഡേൺ ഡ്രസ്സനെ ഇടാ.
ഉം.
ജീൻസ്, ടോപ്പ് അങ്ങനെയൊക്കെയാണ് ഇടാ.
ഉം ഉം.
വേറെ അങ്ങ മോന്ക്ക് മറ്റേ മൂത്താൾക്ക് ഭ ക്ഷണം കൊടുത്തില്ലേ?
മൂത്തമോള് ഇവിടില്ല.
ആ രണ്ടും പെൺകുട്ടിനല്ലെ അല്ലെ.
ഏ
രണ്ടാളും പെൺകുട്ടികളാ.
ആ രണ്ടു പെൺകുട്ടികളാ. മൂത്തമോള് അവൾടെ വാപ്പാന്റെ വീട്ടിലാ ഉള്ളത്.
ആ ആ
ഞാനിപ്പ വെക്കേഷൻ ആയത് കാരണം എന്റെ വീട്ടിലേക്ക് വന്നേനു. അപ്പൊ എന്റെ വീ ട്ടില് വേറെ കുട്ടികളൊന്നും ഇല്ല ഇപ്പം എല്ലാരും മദ്രസ ഉള്ള കാരണം പോയി. ഇവിടെ ഞാന് മദ്രാസേം സ്കൂളും ഒരുമിച്ചാ ചേർത്തിയത്.
ആ
അപ്പൊ ഓൾടെ വാപ്പാൻ്റെ വീട്ടില് അപ്പാന്റെ ഏട്ടൻ എന്റെ ഓരോമക്കളൊക്കെ ഉണ്ട്.
ഉം
അപ്പൊ ഓൾക്ക് അവിടെ നിക്കാനാ കൂടുതല് ഇഷ്ടം. അങ്ങനെ വരൂല ഇങ്ങോട്ട് എൻ്റെ കൂടെ. അപ്പ എൻ്റെ കൊ ടെ വന്നില്ല ഓള് അവിടെത്തന്നെയാ ഉള്ളത്.
ആ
ഉം നിങ്ങക്ക് എത്ര കുട്ടികളാ?
എനിക്ക് ഒരാളെ ഉള്ളൂ.
ആ എത്ര വയസായി.
അവന് ആറ് വയസാവണ്.
ആ ആ ഉം
ഉം ഈ മാസം ലാസ്റ്റ് മോൻ്റെ ബർത്തഡേണ്.
ആ ഉം ഉം
ഉം
പിന്നെ വേക്ക എന്തൊക്കെയാണ്
പിന്നെ
ബെർത്ത്ഡേ കഴിക്കലുണ്ടോ കേക്കൊക്കെ ക
ആ ബർത്തിടെ വേറെര വിളിക്കക്കില്ല ഞാങ്ങ ഒരു കേക്ക് മുറി ആ പെരുന്നാള് പെരുന്നാളിന്റെ ആ പിറ്റേ ദിവസാണ് എന്താ ടാ പെരുന്നാളിൻ്റെ പിറ്റി ദിവസആണ് ഭർത്തിടാ
ആ
അപ്പാ പെരുന്നാളിനെ എന്തായാലും ഫുഡ് ഇണ്ടാക്കല്ലോ
ആ ആ
അപ്പ മജ് പൂസ നീ വക്കാന്ന് വിചാരിക്ക
ആ ആ എന്നാ ശരി എന്നാല്
ഉം
ഇന്നാ ഓക്കെ ആ